അലോ
അലോ
ഹലോ കേക്കുന്നുണ്ടാവ
നിക്ക്ആ ആ കൊയപ്പല്ല അലോ
എന്തൊക്കെവിശേഷം
നല്ലെവിശേഷം
ഉ ചായൊക്കെ കുടിച്ചോ
ഓ കുട്ച്
ഉ എന്ത പരിപാടി
പരിപാടിഓരോരോ പണിയള് നോക്ക
അതെ ഒ
ഉം ഇങ്ങള്ചായട്ച്ചോ
ആ ചായട് ച്ചാം
ഉം ഉ
ഇങ്ങളെ വീട്ടിൽ ഇങ്ങള് മാത്റണേ ള്ളേ
ഇല്ല ഞാനും ഉമ്മയും താറിയുണ്ട്
അദ്യോ മാരിടാണോ
അല്ല അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളു
ഉ ഇനിപ്പോൊ ഡിഗ്രിക്ക് അലോട്ട്മെന്റിന്കാത്ത് നിക്കായിരിക്കും ല
ഡിഗ്രി ചെയ്ന്നില്ല േഫഷൻ ഡിസൈനി ങ്ങ് ന്പോണം
തെ ഫാഷൻ ഡിസൈനിങ് എത്ര വർഷത്തെ കോയ്സാ
എൻ ഡി ആർ പോയിസ്
ക്ലാസ്സ് തുടങ്ങിയോ നിക്ക് രണ്ട് താത്തീം ഒരു അനിയനും ഒരു അനിയത്തി
ആ ക്ലാസ്സ് തൊടങ്ങീട്ടില്ല ഓഗസ്റ്റിലെ തൊടങ്ങള്ളൂ
അതെയോ ഫാഷൻ ഡിസൈനൊക്ക അടിക്കാനൊക്കെ അറിയോ ഡ്രസ്സൊക്കെ
അടിക്കാന് അറിയൊന്നൂല്ല പഠിക്കണം ഹ് മ്
അങ്ങനെ പഠിക്കലാണല്ലോ പോയിട്ട് താല്പര്യംണ്ടോ ഇങ്ങനെ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് ഒക്കെ
ഓ
പഠിച്ച് കഴിഞ്ഞാ വീട്ടീന്ന് ഡ്രസ്സ് ഇങ്ങക്കെന്നെ അടിക്കാല്ലോ
മ്
ഇപ്പ പൊറത്തന്നൊക്കെ ഡ്രസ്സ് വാങ്ങണെ നല്ല പൈസ കൊടുക്ക ണല്ലോ ചെറിയ പൈസക്കൊന്നും ഇപ്പോ നല്ല ഡ്രസ്സ് കിട്ടൂല്ലല്ലോ
സത്യം ഹ് മ് ഇങ്ങള് പഠിക്കാ
ഭക്ഷണൊക്കെ ഉണ്ടാക്കോ നിങ്ങള് ഏ ആ ഞാൻ ഇപ്പോ ഡിഗ്രി കയിഞ്ഞ്
ആഹ് ആഹ് ആ ഭക്ഷണം ആ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും
ഉം ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ടു മാസം മൂന്ന് മാസൊക്കെ ആയില്ലേ
ആഹ്
അപ്പൊ വെറുതെ ഇരിക്കലാ
ഓൺലൈന് ഒരു കോഴ്സ് ചെയ്യണ് ണ്ട്
ആദേയൊ
ഉം
ഓൺലൈലായിട്ട് എന്തേലും പഠിച്ച് എന്തേലും ജോലി
ഉം ഞാന് ഇവിടെ മറ്റേ അറബി കോഴ്‌സില്ലേ ഈ ഓരോരോ ബിരുദം കിട്ടണ
അതെ ആഹ് ആഹ്
അതിനും ചേർന്നതേനു അപ്പോ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ക്ക്‌ പിന്നത് ഒയിവാക്കി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞപ്പോത്തിന് കുട്ട്യാള് ഡിഗ്രിക്ക് ത് അഡ്മിഷൻ ഇടുക്കാണ്ടായി കുട്ട്യാള് കൊറവായി ല്ല ഇപ്പോ ഡിഗ്രി ഒയിവാക്കി പിന്നെവിടെ ഡിഗ്രിയിലാണ്ടായി അതാ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി മ്
നിങ്ങൾ പഠിക്കുന്ന കോ നിങ്ങളടുത്തവിടെയില്ലേ ഡിഗ്രി കേക്കുന്നില്ലേ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നില്ലേ ഹലോ